കേൾക്കണില്ലേ
കേൾക്ക്ണില്ലേ കേക്കണണ്ടല്ലോ എന്തൊക്കെ വർത്താനങ്ങള് എന്താ ചെയ്ണെ പണികളൊക്കെ ഒരിങ്ങിയോ ചായടിയൊക്കെ കഴിഞ്ഞോ.
രാവൽ
രാവിലത്തെ ഒരു തിരക്ക് കുട്ടിയോൾടെ ആ കുട്ടികൾ തെരക്ക് നല്ല മഴ ഉണ്ട് തോന്നുണു. സൗണ്ട് കേക്ക്ന്ന് ആ നല്ല മഴ ഇണ്ട് ഉം ഇവിടെ മഴ കൊറച്ച് ഇവിടെ മഴ തന്നെയാരുന്നു തോർച്ചണ്ട്.
തോർന്നൂലേ.
തോർന്നുലെ ഉം പിന്നെ വേറെ പണിയാളൊക്കെ ഒരുങ്ങിയോ.
പണിയോണ്ട്
പണിയോല് ദാ തിരുമ്പല് ല കഴിഞ്ഞു. ഉം ഇഞ് കൊറച്ച് കൂടെ പണീണ്ട്. ചോറും കൂട്ടാനൊക്കെ ആയോ? പണി ഒരുങ്ങിട്ടൊന്നുംല്ല കൊച്ചിനെ ഒറക്കാ
ആഹ്
ആഹ് പിന്നെ വേറെ വിശേഷങ്ങൾ എന്താ?
അ എന്താങ്ങന്നെ പോണു ഇന്നാള് വിളിച്ചപ്പോ കിട്ടീലേ.
ഉം ശരി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ന്നാള് ആഹ് പിന്നെ എന്താണ്. ഫോൺ ബിസി ആയിട്ട്ണ്ടാവുലേ.
ആ കിറ്റ്ണ്ടായിരുന്നില്ല റെയ്ഞ്ച്
റെയ്‌ഞ്ച് ഇല്ലാത്തതിന്റെ എന്തേലും പിന്നെ വേറെ എന്തൊക്കെ.
ന്താ അങ്ങനെ പോണു. നല്ല മഴയല്ലേ രാവിലത്തെക്കെ ഓരോ പണികളുടൊക്കെ ഒരുങ്ങണങ്ങേ തന്നെ ബുദ്ധിമുട്ടാ.
ട്ടാ.
അവടെ നേരത്തെ നീക്കോ.
നീക്കോ. ഇവിടെ നേരത്തെ നീക്കൂല അഞ്ചരക്ക്
ചെറിയ മച്ചല്ലേ അപ്പൊ. ഒരു ആയുർവേദത്തിന്റെ
ആശുപത്രില്ലേ അവിടെ എടുത്ത്.
ഇവിടെ അടുത്താ ആ ഇണ്ടല്ലോ.
കാലുവേദനയായിട്ടേ
ആ അഹ് ശരി.
ഞ്ഞിപ്പം നല്ല
എന്താ ആശുപത്രി പോയിരുന്നോ.
ആ
അ ആശുപത്രി പോയോ. ആ കാലുവേദന ക്ക്‌ അല്ല ഇങ്ങനെ ഉണ്ടവുന്ന സുകേടിനൊക്കെ നമ്മൾ ഈ ഹോമിയോ ആയുർവേദ അതൊക്കെ തന്നെ നല്ലത്. ഇംഗ്ലീഷ്മര്ന്ന് കുട്ച്ച്ഴിഞ്ഞാൽ മനുഷ്യൻതന്നെ ആകെ ക്ഷീണോ തളർച്ചയാകും. ക്ഷീണം വരും. ആ അതന്നെ. ന്നാൾപ്പോ പോയി ഇവിടെ ആശുപത്രിയിൽ വല്ല്യ മാറ്റന്നും കാണാൻല്ലിയ. ആ ഹോമിയോ ആയ കുടിച്ചാണങ്കിൽ നല്ലത്. ഹോമിയോ കുടിച്ചാൽ കൊറച്ച് കുടിക്കണം. ഇത് ഒരുപാട് കാ കൊറച്ച് താമസിക്കും കൊറഞ്ഞി കിട്ടാൻ. പിന്നെ ഇംഗ്ലീഷ്മര്ന്ന്ട്ച്ചാ പെട്ടെന്ന് കൊറ റയും പക്ഷെ അത്. ഭയങ്കര ഡോസും ഇതും എക്കാരം ക്ഷീണും തളർച്ചിം കൂടും.
ആയുർവേദാവുബോ ഇത്ര വരില്യല്ലേ.
ആയുർവേദ ഹോമിയോ ഒക്കെ ആകുമ്പോ നമുക്ക് മരുന്നിനോടുള്ള ഒരു ഇത് നമുക്ക് കി ഇണ്ടാവൂല ഒരു പ്രശ്നും. അസുഖങ്ങൾ ഇച്ചിരി വഴികിയാണെങ്കിലും കൊറഞ്ഞ് കൊറ യും ചെയ്യാം. പിന്നെ കോറഞ്ഞ് ട്ടിയ പിന്നെ ആ മരുന്ന് തന്നെട്ട് തുടർച്ചയായി കു കഴിച്ചാലേ പിന്നെ അസുഖത്തിന് നല്ല പേതാ
ഇംഗ്ലീഷ് മര്ന്ന് കൈക്കിനട്ടിലും നല്ലതാണല്ലോ.
ഇംഗ്ലീഷ്മര്ന്ന് കുട്ച്ചാ ചെലമര്ന്നുട്ച്ചാൽ നമ്മക്കന്നെ ഒരു നീര് കൂടിയ പോലെ നമ്മളെന്നെ ചീർത്ത പോലെയക്കെ അഹ് നീര്ണ്ട് ആഹ് ചില മരുന്നിന് അങ്ങനെണ്ട്. രാത്രിയൊക്ക മസിൽ ഉര്ണ്ട് ആ ശരി രാത്രി രാവിലെ ണീകുമ്പളൊക്കെ നല്ല വേദന. പിന്നെ എല്ലാർക്കുന്നും അങ്ങനെ ഇംഗ്ലീഷ്മര്ന്ന് ച്ച് പറ്റുല്ല.
ആഹ്
ചെല ശരീരത്തിനൊന്നും അങ്ങനെ പറ്റില്ലല്ലേ ഉം. മര്ന്ന് കഴിക്ക്ണതും കേടാണല്ലോ അതെ അതെ കഴിക്കാൻ അതന്നെ. അതിന് തുടർച്ചയായി കഴിക്ക്ണ് നല്ലതാ. തുടർച്ചയായിട്ട് കഴിക്ക്ണ് നല്ലതെന്നെണ് ഹോമിയോ ആയുർവേദിക്കൊക്കെയാണെങ്കിൽ
ആഹ് ആഹ്
അതാവുമ്പോ മരുന്നിന് ഒരു മരുന്ന് ഒരു നല്ല മരുന്നയിക്കാരം മരുന്നിനോട് നമ്മക്കൊരു പ്രശ്നം ഉണ്ടാവുല്ല ഒരു അസ്വസ്ഥതയെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുല്ല
ആഹ് അതവടെ മര്ന്ന മറ്റേ തൈലം പോലത്തെ എന്തേലോ ഔടെകിട്ടാ
കിട്ടാ തൈലം കിട്ടും പിന്നെ ഗുളിക ഇണ്ടാവും അവിട്ന്ന് ആയുർവേദിക്കിന് നല്ല ഗുളിക കിട്ടും
ഉം
പിന്നെ കഷായം അങ്ങനെ കിട്ടും
കഷായക്കെ വേ അങ്ങനെ കഴിക്കണ നല്ല കയ്പ്പുള്ളതാവും
പ്പുള്ളതാവും ആഹ് അത് കുടി ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും ഇന്നാലും അതെ അതെ കുടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും കുടിച്ചന്നെ നല്ലത് വടെ പുളിടെ എലർജി ആഹ് അത് വെള്ളം തളപ്പിച്ചിട്ടെ പുളിടെ എല വെള്ളംതളപ്പിച്ച് ആഹ് അതില് നമ്മള് ഇ ട്ടു ആഹ് പുളിടെഎല കിട്ടിയില്ലെങ്കിനി നമ്മളെ ഈ കൊടംപുളി വാളം പുളിയൊക്കെട്ട് തെളപ്പിച്ചിട്ട് അയില് ഉപ്പ് ഇടണം ഉപ്പിട്ടിട്ട് അതില് നല്ലോണം കാല് വെക്കണ്ട ചൂടിന് ആക്കിട്ട് കാല് വച്ച് ആഹ്
അങ്ങൻചെയ്യാ പറ്റോ
അങ്ങൻചെയ്യാ പറ്റോ അങ്ങനെ ചെയ്യാ വാളം പുളിയോ അലയി അല്ലെയി കുടംപുളി എന്തോ പുളിയാണ് അവിടെച്ചെങ്കില് ആ പുളി കൊറച്ച് ഉപ്പു ഇടാ ന്നിട്ട് കാല് വെക്കണ്ട രൂപത്തിലുള്ള ചൂട്ന് ആക്കിട്ട് കാല് വെക്ക നല്ലതാ ഇന്നിട്ട് നമ്മള് കാല് അതില് പൊക്കി പിടിക്കെന്നെണോ കാല് ആഹ് കാല്ങ്ങനെ ആ വേദന ഉള്ളോട്ത്ത്ക്ക് ഇങ്ങനെ കാല് വെക്കണോട്ത്ത് നെലത്ത് അല്ലെങ്കില് നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ ആ വേദന ഉള്ളോട്ത്ത് ഇങ്ങനെ ആക്കാ അതല്ലെങ്കി ഒരു തുണി എന്തെങ്കിലും നനച്ച് ഇങ്ങനെ ഒ
അപ്പൊ കൊറവുണ്ടാവും ഇല്ലേ
അപ്പൊ കൊറവുണ്ടാവുലെ അപ്പൊ കൊറയും
ഇവിടെ പുളിന്റെ വെല എങ്ങനെയാ
ഇവിടെ പുളിടെ വെല അങ്ങനെ പറഞ്ഞപ്പളെ അത് ചെയ്ത് നോക്കിട്ട് ആ പുളിടെ വെല പറ്റും പുളിടെ വെല - അതില് ഇച്ചിരെ ഉപ്പും കൂടെ ഇട്ടിട്ട് നോക്കിക്കോ ണ്ടു
ആഹ്
ഇവിടെക്കെ കാല് വേദനക്കൊക്കെ അങ്ങനെ ചെയ്യും അതല്ല വെച്ചെങ്കി വെറുതെ ഉപ്പിട്ടിട്ടും വേവിക്കും അങ്ങനെയേം പറ്റും അങ്ങനും ചെയ്യണ അതെ അതെ
ഉം അപ്പൊ അങ്ങനെ വിചാരിക്കണ്ട്
പണികളൊക്കെ കഴിഞ്ഞോ ഇന്ന് ഉച്ചക്ക് എന്തായിരുന്നു സ്പെഷ്യല്
ഉച്ചക്ക് ഇന്ന് ചോറ് സാമ്പാർ ഉപ്പേരിയൊക്കെ തന്നെയുള്ളു
തന്നേ ഉള്ളു ആഹ് ശരി
ആഹ് ശരി കൊച്ചുങ്ങളൊക്കെ പോയി ഇല്ലേ കുട്ടികളൊക്കെ സ്കൂൾ പോയില്ലേ ഇന്ന് ഇല്ലിയ ഇന്ന് ഇല്ല ഇന്ന് സ്കൂളില്ല
ഇല്ലിയ ഇല്ലിയ
ആഹ് ഇവിടെ സ്കൂൾ ആഹ് ഇന്ന് ശനിയാച്ചയാണല്ലോ ഇന്ന് സ്കൂളില്ല മദ്രാസെ വെയ്ക്ക്ണ മദ്രസെ വെക്കണു അതിന്റെ ഓർമ്മയിലാ - സ്കൂൾ പൊക്കാന്നുള്ള ഓർമ്മയിലാണ് ഞാൻ പറയുന്നത് അത് ശരിയാ മദ്രസെ പോയിട്ടുണ്ട്
അപ്പ അവിടെ മറ്റേ ഇവിടെ നോക്കി ക്കട്ടെ ഞാൻ ഇവിടുത്തെ ആശുപത്രിയി ഇന്നിട്ട് നോക്കാച്ചിട്ടാ എന്തായാലും ഈ പറഞ്ഞ പോലെ മറ്റേ- കുടംപുടിയുടെ ഒക്കെയിട്ട് നോക്കിയോക്കട്ടെ കോടംമ്പുഴടെക്കെ അത് തിളിക്കാണ്ട പറഞ്ഞ ഹലോ ഹലോ ഹലോ ഹലോ